ആലൈകും
വ അലയ്ക്കുസ്സലാം. കേക്കാവോ?
ആ. കേക്ക്ണ്ട്. ഇൻക്ക് കിട്ടിയല്ലോ.
എന്നതാടാ? എന്നെ ഇട്ടോ?
ഇൻക്ക് കിട്ടി ഇൻക്ക് കിട്ടി അറിയാന്. ഇൻക്കടിച്ചിട്ട് കിട്ടിയല്ലോ പറെയ്. ആഹ് കേൾക്ണ്ട്.
ആ ആഹ ആഹ് ആ
ഇനെന്താ മക്കള്ണ്ടാവൂലേ അവ ടെ?
ആഹ് അ കേക്കുന്നുണ്ട്.
ന്ന് ഒഴിവല്ലേ? ആഹ കേൾക്ക്ണ്ട്. ഹ ഹാ എന്താ കാലിന്റെ എന്തായി?
പാലിന്റെ ഒന്നും ആയിട്ടില്ല. ചങ്ങായി -
ഏ
ചെറുതായിട്ടൊക്കെ ങ്ങനെ ഇരിക്കുന്നു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു വേദനയുണ്ട്. ആഹ്. പെട്ടെന്ന് മാറി വരാ പോ സെപ്റ്റംബ സെപ്റ്റംബർ മാസം.
സെപ്റ്റംബർകോ.
ഉം അല്ല
അപ്പൊ രണ്ടാസായൊ. ഇഞ്ഞ് രണ്ടാസം കഴിഞ്ഞിട്ട് ചെല്ലാനൊ?
ഏയ് മൂന്ന് മാസത്തെ കോഴ്സാണെ.
ആഹ്.
അപ്പം ഒരു മാസം കഴിഞ്ഞു.
ഉം ഉം.
ഏ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റ് നാലാം തീയതി പോണം.
ആഹ് എന്നിട്ട് ഇപ്പോളും കാല് വണ്ണം വെച്ചിക്കന്നെ
അല്ല ഇപ്പൊക്കെ വേറെ കുഴപ്പമൊന്നുമില്ല ഇച്ചരിം കൂടെ ഉണങ്ങാനുണ്ടെന്ന് തോന്നുന്നു
ഉം ചൂടുവെള്ളം പരാൻ പറ്റൂലാ
ആഹ് അത് ചെയ്യണണ്ട് ആഹ്
ചൊടുക്കുണ്ടേ
ആഹ്
അപ്പൊ നീര് വാണെങ്കിൽ കുറെ ഒലിഞ്ഞ് പോകും പിന്നെ ഇതിങ്ങനെ നടക്കുമ്പോളൊക്കെ നീര് കൂടും നമ്മള് പണിയൊക്കെ കഴിഞ്ഞ് കാണ്ട് കാല് നീട്ടെച്ച് കാണ്ട് ഒന്ന് കൊറച്ച്നേരം ഇങ്ങനെ കടന്നോക്കുവോണ്ടി കാല് പൊന്തിച്ച് കാണ്ടൊക്കെ
പന്ത്രണ്ട് മണിക്കൂർ വരെ ഉണ്ടെങ്കിൽ പത്ത് മണിക്കൂർ വേണം പറയാൻ അങ്ങനെ പറഞ്ഞാല് ആ പത്ത് മണി
കടക്കുമ്പോ കാല് പൊന്തിച്ച് വെച്ച് നോക്കോണ്ട് തലയണമേല്
ആഹ് പൊക്കി ഒരു തലയണ വെക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ നാല് വർഷ എനിക്കൊന്ന് അനങ്ങണമെങ്കിൽ ഒരു അവസ്ഥ വേണം പൊക്കി നോ
എന്താലേ ഒരു കാല് എല്ലാം ചെയ്യണം എല്ലാം കാട്ടണോക്കെ ഉണ്ട്ല്ലേ
ഉം
പിന്നെ മഴയില്ലോ അവിടെ
മഴയുണ്ട് മഴയുണ്ട് മഴയുണ്ട്
ഇന്നെന്താ വൈന്നേരം ണ്ടാക്ക്യന്നട്ട്.
നല്ല മഴയുണ്ട് ഇന്ന്.
ഇന്നെന്താ വൈന്നാര ണ്ടാക്കിയെന്നട്ട് മഴെയ്ത്ട്ട്.
ഇന്ന്പ്പോ മൈന്നേരം ഒന്നുണ്ടാക്കിട്ടില ചായ വെച്ച് എടുത്ത്. ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇച്ചി താലി
മാ ഓഹ് ആ ഓല് വന്നിട്ടില്ല കുട്ട്യള പ്പ വന്ന്ട്ടില്ല.
അവരിന്ന് പഠിത്തുണ്ടായിരുന്നോ അവർക്ക്.
ഏഹ് ആ കുട്ട്യാകില്ലയ്ന് അല്ല ഓലപ്പ വന്നിട്ടില്ലേ?
ഇല്ലില്ലില്ലില്ല അത് വന്നില്ല ഉ ച്ചയായപ്പോ വന്നു എനിക്ക് ഞാന് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു റേഷൻ കാഡിന്റെ- പൊറകെയുള്ള ഓട്ട വായിരുന്നു സത്യം പറയാവല്ലോ. അയ്ന്റെ ഓ ടി പി വരുന്നു നമ്പർ വരുന്നു ഈ അപ്പം നമ ആഹ്. ഇല്ലായിരുന്നു കാര്യം ഒന്നും കൂടെ എനിക്കതിന് പോണ അപ്പം വേരിഫിക്കേഷൻ കഴിഞ്ഞ് എന്തോ. പേ ക്യാസറൊക്കെ ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിനകത്തൊരു ഒ ടി പി വരൂന്ന് പറഞ്ഞു. അപ്പ ഇന്നലെം കൂടെ പോയി അയിന്റെ ഒ ടി പിം കാര്യങ്ങളും എല്ലാം ശരിയാക്കി വെച്ചിട്ടു ണ്ട് ഇതുവരെ ഇരുപത്നാല് മണിക്കൂറില് ഇതുവരെ ഓ റ്റി പ്പി എനിക്കായിട്ടില്ല.
ആഹ്.
അപ്പാ ഓ ടി പി ആകുമ്പോ ഒന്നെങ്കി എ നാളെ ഇനിപ്പോ ന്ന് ഞായറാഴ്ചല്ലേ. ഇല്ലെങ്കില് തിങ്കളാഴ്ചിം ഒന്നൂടെ പോയി അ ഇനി ഒന്നുടെ റീ ക്യാപ്ചർ ചെയ്ത്. പിന്നെ കുഞ്ഞോൾടെ പേര് ചേർക്കണം അവൾക്ക് ആധാർ കാർഡ് എടുത്തിട്ടില്ലായിരുന്നു അങ്ങനൊ ത്തിരി ആവശ്യങ്ങൾ ങ്ങനെ കെടക്കുന്നുണ്ട് ഇവരിപ്പോ വീട്ടി ഇരിക്കുന്നോണ്ട് നമക്ക്. ഇന്നലെ അപ്പം അവധി ആയത് കൊണ്ട് മൂന്ന് പേരെയും കൂടെ നിരുത്തിട്ട് പോയി അല്ലേ ഞാ പോവുമ്പോ- കുഞ്ഞവളെ കൊണ്ടു പോണം.
എ ന്നട്ട് മൂന്നിനെ അവിടെ ആക്കി പോകെ.
വീട്ടിലിര്ത്തി ആ അല്ല വാപ്പയുണ്ട് ഉപ്പച്ചിയുണ്ട്.
ആഹ് അതാ ഞാ ചോയ്ച്ചത്.
ആഹ് അത്ങ്ങൾ മൂന്നു പേരേം കൂടി ഇരുത്തീട്ടങ്ങ് പോയി.
ഉം. തല്ലേ സ് കാർഡ് കിട്ട്യ ങ്ങക്കൊരു വീട്നൊക്കെ എയ്തി കൊടുക്കല്ലേ.
ആഹ് അതുകൊണ്ടാ പിന്നെ ഒന്നും അല്ലേലും ഇപ്പോ എന്തോ
സ്ഥലംണ്ടാ
ഇല്ല നമുക്ക് വീടും സ്ഥലായിട്ടൊക്കെ ഇപ്പൊ കിട്ടുവേ നാല് ആറ് ആറ് ലക്ഷം രൂപായൊക്കെ ഉണ്ട്.
ആഹ് ആഹ് ആഹ്
എനിക്ക് പത്ത് സെന്റ് സ്ഥലം മേടിതന്നാതാണ് ഞാൻ സ്ഥലം കൊടുത്തിട്ട്പ്പൊ ഒരു ഒന്നേ മുക്കാ മാസം ആവുന്നതേ ഉള്ളൂ. ഓ അഞ്ച ലാ രി ഡിസംബറിൽ എനിക്ക് സർജറി വേണ്ടി ട്ട് അഞ്ച ലക്ഷം രൂപ ആഴായിരുന്നു.
ആഹ്
അപ്പൊ അങ്ങനെ ആഹ് പഴത്തനം കൊടുക്കും അതൊക്കെ ഞങ്ങള് തന്നെ സ്വന്തമായിട്ട് ഉറുബരിപോലെ കൂട്ടികൂ ട്ടി സ്വന്തമായിട്ട് പത്ത്സെന്റ് സ്ഥലമൊക്കെ മേടിച്ചായിരുന്നു.
ഉം
ഒരു വീട് വേണം എന്നൊക്കെ ഒര് ആഗ്രഹം കൊണ്ട്
സ്ഥലം ഉണ്ടാവൂലല്ലേ
തോ
സ്ഥലംഇണ്ടാവൂലല്ലേ അപ്പൊ വിറ്റപ്പോ കുറച്ച് പൈസ ബാങ്കിൽട്ടക്കൂല്ലേ
ഇല്ല അതിനൊന്നും ആയില്ല എനിക്ക് പതിനാല് ലക്ഷം രൂപ സർജറിക്ക് തന്നെ കഴിഞ്ഞു അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ ഡിസംബറി തന്നെയായി ഡിസംബർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ജനുവരി ഫെബ്രുവരി മാർ ചേപ്രിൽ മെയ് ജൂൺ മാസം ഓരോ മാസംഉം
ത് വീണത പ്പ ഏതു
ഹ് നമ്മളെ എന്തോ തകർതുവാ
ഉം നാൽ ഇപ്പം നിങ്ങക്ക് വീടായിന്
പിന്നല്ലേ വീടോ ഇവിടെ അഞ്ച് അഞ്ഞൂറ്
ഉം സ്വർണ്ണ കണ്ട അന്റെ മേ സ്വർണ്ണ കണ്ട അൻക് ഞ്
എനിക്ക് ഒരു രണ്ട് പവന്റെ മാലയും ഒരു ഏഴ് ഗ്രാമിന്റെ ഒരു താലിയുണ്ട്. അതാണെനിക് മെഹർ തന്നത് അല്ല അതാണ് എനിക്ക് മെഹർ തന്നത്
ആഹ്
പിന്നെ ഓ താ ഒരു ഓരോപവന്റെ ഓരോ കമ്മലും പിള്ളേർക്കെല്ലാം കതിലും ഉണ്ട് പിന്നെ ആഹ് ഒരു രണ്ട് മൂതിരം ചെറിയ രണ്ട് മൂതിര ണ്ട്
ആഹ്
അത്രയും സാധനം
ഉം പിന്ന നമ്മളിങ്ങനെ പോന്നതോണ്ട് നമ്മുക്ക് ഒന്നും കിട്ടൂല അല്ലെങ്കിൽ ഒക്കെ കിട്ടീനി
പോവുന്നത് കൊണ്ട് കിട്ടില്ലാന്നല്ല എനിക്കിപ്പം ഉം പിന്നെ ഹെ തന്നിലേലും അത്യാവശ്യം ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നു
ആഹ് അതന്നെ.
അതെല്ലാം ചെയ്താർന്നു എല്ലാം ആയാർന്നു പക്ഷെ ഒന്നും തന്നെ. ആഹ് ഇല്ലാതെ ആയി.
ഉം വീട്ടുത്തോല് വിളിക്കോ അന്റെ വീട്ടത്തോല് വിളിക്കലുണ്ടോ
ആഹ് ഞാനടയ്ക്ക് പോവൂട്ടോ
ഉം ഉം
എടക്കൊക്കെ പോവും.
ഉം വിക്കലുണ്ടാവൂല ഉം ഉം റസ്റ്റ് എടുക്കാനൊക്കെ ഒന്ന് പോയിരുന്നാല് ഹ് സുഖയിനി അയിനൊന്നും വജ്ജല്ലോലെ
ഓഹ് മുക്ക് അങ്ങനെ ഇപ്പ അവിടെ പോയി റസ്റ്റ് എടുക്കാനും പറ്റത്തില്ല.
ആഹ് അദാല്ലത് മറ്റേ അല നമ്മൾ വീട്ട്ക്ക് അർഞാണ്ട് ക്കൊറച്ച് സേലും പോകാതും വെജല്ലോ
ഉം ഓ എവിടെപ്പം നമ്മള്. പല്ലാതെ കല്യാണം കൈച്ചാണോ അർഞ്ഞാല് ദാ ഈ പിള്ളേരീ. യ്യാ നമ്മക്കിപ്പം എവിടെ പോയീന്ന് പറഞ്ഞാ. ആയില്ലേ ഇൻക്കൊരു ആങ്ങള അനിയൻ.
ഉം.
ഒള്ളത്
ഏഹ്.
ഒരെളെയാളാ അനിയനാ ഉള്ളേന്ന്.
ഉം. അടെ ഫോണ് വെല്ലടിക്കുണ്ടോ അതോ തീ ലാണോ ഔടെണോ.
അവിടെയാ അവിടെയാ നിങ്ങൾ അവിടെ എത്താക്കാ.
വടെ നോക്കിട്ട് കാണില്ല ബെല്ലടിക്കണേറ്റ കാ- അടിക്കന്നും കാട്ടാക്കാ കഴിയ്ണില്ല.
ഉം.
ഏതാലും അങ്ങനെക്കെ ന്നട്ട് ചോർ ചോർക്കെ ന്താ കറി.
ചോർ ഹലോ ആഹ ചോറ് ന്. ചോറിന് കറി ഇപ്പ ഞാനൊരു ചെറിയ അവിയിൽ വെച്ചു
ഏ ഇപ്പൊളോ
ഇപ്പം ഇപ്പൊന്ന് പറഞ്ഞാ വെച്ച് വാങ്ങി എണ്ണെ
ഏ മീനൊന്നുല്ലേ
ഇന്ന് മീൻ നോക്കിയിരുന്ന്‌ കിട്ടിയില്ല
ഏ ഇനി കുട്ടേക്കൊക്കെ ഇഷ്ടാ
എന്തൊ കുട്ടികളെ കൊണ്ട് നമ്മളങ് കഴി പ്പിക്കുകയാണ് പിന്നെ ഇച്ചിരി ഒരു രണ്ടു കഷ്ണം കപ്പയിരിക്കൊണ്ടായിരുന്നേ
ആ
അവനെ മുറിച്ച് മുറിച്ച് പൊട്ടിച്ച് ഉപ്പിട്ട് വച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ ഞാൻ ഒന്ന് പോയി ന്ന് വെക്കും കുക്കർ വിസ്
അ ആ ആഹ ആ ഓലപ്പളാ വര്യാ വാപ്പച്ചിപ്പളാ വരാ
ഏഴരാ ഏട്ടാവുമ്പോഴ്
ഉം പിന്നെ പോവൂലല്ലോ പൊറത്ത്ക്ക്
ആ പിന്നെ പോവില്ല മഴയാനെച്ച ചിലപ്പോ അവിടെ നേരത്തെ വരും
കുട്ടികളും മക്കളായിട്ടും അങ്ങനെ നിക്കും
ടി വി കാണലായിരിക്കും ചിലപ്പോ തുണിതേക്കലായിരിക്കും
ആ
അപ്പൊ രാവിലെയൊക്കെ ചിലപ്പോ കരണ്ടൊന്നും കാണൂല
ആ ആപ്പൊ വേഗം തുണി തേക്കണ്ടെരും ലെ
ആ
പിന്നെ എന്തൊക്കെ ഉം ചോറുപ്പ വെക്കേ എന്നിട്ട് ഉച്ചക്ക് വെച്ചതുണ്ടോ
ചോ ചോറ് ഞാൻ കുറച്ച്തുമ്പയാ വെച്ച ഇന്നിപ്പം രാവിലെ ഏ അത്യാവശ്യം അല്ലറ ചില്ല റ പണികളൊക്കെ ഉണ്ടായിരുന്നു
എന്താ ചില്ലറ പണി
തുണിയുടെ പുറകേ പോക്ക് തന്നെ
ആ മ മഴയതപ്പല്ലേ അല്ല വെയിലർച്ചപ്പല്ലേ അങ്ങട്ട് ഇങ്ങട്ട്ടലും വെയിലുണ്ടാവുമ്പോ പിന്നെ നമ്മൾ അങ്ങട്ട് ഇങ്ങട്ട് തുണേള് ഇടാനും തിനൊക്കെ നിക്കും
ആ അതെ അതെ അതെ
ഉ അങ്ങ ഞാനും പറ്റൂലല്ലോ കുട്ടികൾക്ക് സ്കൂൾ പോകണ യൂണിഫോമും ഒക്കെല്ലേ
അതെതാ
രണ്ടണ്ട് ദിവസം ആയിട്ട് രണ്ടു ദിവസം ആയിട്ട് പേരും മഴയാണ് നാലെ മഴല്ലാഞ്ഞാലും പറ്റൂല്ല അടന്നന്ന് വള്ളത്തിന്റെ ഒന്നും ഇതൊന്നുംല്ലല്ലോ വള്ളം പൊന്തണ സ്ഥലംന്നല്ലല്ലോ
അല്ല അല്ലല്ല
ആം പ്രശ്നങ്ങളൊന്നുമല്ലല്ലോ ചോരൊന്നുമല്ലല്ലോ വീട്
ഇല്ല അങ്ങനെൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമല്ല ഇതിന്റെ മുകളോട്ട് കെട്ടടങ്ങളണ്ട് ഇഈ ബിൽഡിന്
ആഹ ആഹ അങ്ങനെ ഒരു ഇതക്കാരം നമ്മള് ഫ്ലാറ്റ്പോലല്ലേ
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് അടുത്ത അപ്പറം അപ്പറം എല്ലാമകാളുണ്ട്
ആഹ അതുകൊണ്ട് പിന്നെ പേടന്നാവൂല
ഓ
മറ്റേല്ല ഇത് ചരാനാവുമ്പോ പറയോണ്ടിട്ട
ആഹ അത് ഞാൻ പറയാം അതെനിക്ക് പൈസ ഇല്ലാത്തന്റെ
അല്ല കൊറച്ചുണ്ടായ പിന്നെ നമ്മുക്ക് കൊറച്ച എങ്ങനെലും ഒക്കെ ക കൂട്ടാ അത് കിട്ടിയപ്പ നമുക്ക് ദിവസം നാലിിവസം കൂടുമ്പോ നാല ദിവസം കൂടുമ്പോ അങ്ങന വീ. എത്ര ചെയ്ത കൊടുക്കും ചെയ്യാം മറ്റ് പതിനെട്ടിലാണെങ്കിൽ മൂന്ന് ദിവസം കൂടുംബ കിട്ടും.
നമുക്ക് ഇത് ഒന്നാമത്തെ കാര്യം അങ്ങോട്ട് വെക്കാൻ വേണം രണ്ടാമത്തെ കാര്യം. ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോക്പോ എനിക്ക് വണ്ടിക്കൂലിയയിട്ടും റേഷൻ കാർഡ്ക്ക ആണെേലും. മുന്നൂറ്റമ്പത് രൂപ പിന്നെ ഫേസ് ക്യാപ്ർ ചെയ്തപ്പോ എഴപത് രൂപ അങ്ങനെ. ത്തിരി പൈസയും കാര്യങ്ങള ഒക്കെ അങ്ങോട്ടും ഇങ്ങൂട്ട നീങ്ങുന്നണ്ട് കൈ ഇച്ചിരി പൈസ. വരുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല.
ആ യുദ് ഇത് കിട്ടീട്ട് നോക്ക്.
ആയിക്കോട്ടെ.
പിന്നെ വേറെന്താണ്ട് വിശേഷങ്ങളക്ക സുഖമായിട്ടിരിക്കുന്ന പണിയല്ലേ ഇന്നത്തെ.
ആഹ പണിയൊക്കെ കഴിഞ്ഞോ ഇത്ത കഴിഞ്ഞോ കൊഴപ്പൊന്നുമില്ല. അങ്ങനെ പോടും. ഞാ എൻന്റെ പണിെടുത്തത് വെച്ചളാ. അന്റെ പണിത്തോ പറയാ.
ആ ആയിക്കോട്ടെ എന്നാൽ ശരി ഒരു ഓക്കെ ആയിക്കോട്ടെ.
ആ അ. ഉ